ഹലോ
അസലാമുഅലയ്ക്കു
അന എന്തൊക്കെണ്ട് വർത്താനം ചായ കുടിച്ചോ
ഓ ചായ കുടിച്ച് മക്കള് സ്കൂളില് പോയി
ഉം ഇടക്കന്നെ അത് ശരി ഞാൻ തൊടങ്ങുള്ളു കഴഞ്ഞിട്ടൊന്നുമില്ല
ഉം
എന്താ ചായക്കടിക്ക്ണ്ടാക്കിയെ മക്കളൊക്കെ പോയി
ഇന്ന് പത്തിരി
ആ ഞാന് പത്ത് ഞാന് പത്തിരി ഉണ്ടാക്കിയന്ന് ഞാൻ നൈസ് പത്തി ഉണ്ടാക്കി
ഇക്ക വന്നോ ഉം എന്നാ പോണ്
രണ്ടുമാസം കഴിഞ്ഞിട്ട്
ആഹ് ആഹ് ഇക്കാക്കൊക്കെ സുഖല്ലേ ഉം
എത്ര കൂട്ടിളാ
നാലാള് ഇണ്ട്
ആ ആണും പെണ്ണും
ആ രണ്ടാണ്ണും രണ്ട് പെണ്ണും
വല്ല്യയുട്ടെ വല്യട്ടായാന്നോ
ആ മോന് പ്ലസ് ടു ആണ് മോള് എട്ടാം ക്ലാസി ല്ലാണ് പിന്നെ മൂന്നാമെത്തോള് നാലാം ക്ലാസ്സിലാണ് ചെറുദിന് മൂന്ന് വയസ്സ്
ആാ അശരി ആ
സെറ്റംബർക്ക് പതിനാറാംതിക്ക് മൂന്ന് വയസ് ആവും അംഗവാടിലൊക്കെ പോവാനല് തൊടങ്ങി
ആാ ശെരി എന്താ ചോറിന് സ്പെഷ്യല് എന്താ
സ്പെഷ്യല് ബീഫ് ണ്ട്
യെ
ഇനി എന്തേ താളിപ്പെയെന്തെ ഒണ്ടാക്കണം ഇവർക്കൊക്കെ താളിപ്പാണ് ഇഷ്ടം
അത് ശെരി
ഉം ഉമ്മാക്ക് എന്തെങ്കിലും തേങ്ങയാരച്ചെക്കെ വേണം ഇവർക്ക് താളിപ്പാ ഇഷ്ടം കുട്ടിയേക്കും
ആാ ആാ
ഇക്കക്കാന്താ പണി ഇവടെന്നേ
ഇക്കാക്ക് ആ ഇവടെ നാട്ടിലെന്നാ തറപ്പണിയാണ് ഈ കരിങ്കലിന്റെ
ആാ ആാ
പിന്നെ മീനൊന്നും വന്നിട്ടില്ല അപ്പം കൊറച്ച് ബീഫ്ണ്ടായിനി അപ്പം അതിന്റോടെക്കോ ങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ വിചാരിച്ച്
ആ അത് ശെരി എനിക്കും ബീഫന്നാ അന്ന്
ഉം ഇതിലെ അയിന് ഉള്ളോട്ടുള്ള സ്ഥലായിട്ടേ മീൻവണ്ടിയൊന്നും അങ്ങനെ വെല്ലാതെ വരൂല്ല.
ആ അത് ശെരി
പിന്ന കൊറച്ച് അങ്ങാടിക്കാട് പോണം അത് പോണെങ്കില് കുട്ടികള് സ്കൂളിലും പോകും ഇക്ക പണിക്കും പോ
ആ പിന്നെ ആ വണ്ടിയൊക്കെ പഠിച്ചൂടെ
വണ്ടി ഇങ്ങനെ പഠിച്ചിനിണ്ട് കൊറേശെ വണ്ടിക്കോണ്ടോ വീട്ടിലെ ല് വാങ്ങീന പുതിയ തന്നെ വാങ്ങീന് അപ്പൊ ഇ പഠിച്ചട്ട ഇണ്ട് കൊറേശ അങ്ങനെ ഇപ്പൊ കൊറച്ച നേേരം ഞാൻ പോയിന്
അത് ശരി അ ശരി
ഊട്ടി ഇങ്ങനെ വന്ന് ഇന്ന് വെയിലാണല്ലോ ഉള്ള ഫുള്ള് പൊ പറ്റുണ് ആ ഉള്ള മുഴുവൻ
ഉം
ഇന്നാലരു പരിപാടി ഉണ്ടായി ആ്ന്നല്ലെ ചെറിയരു ന നിക്കാ ഉണ്ടായി അപ്പ അയിന് പോയി അപ്പ അയിന്റെ ഡ്രസ്സും ഒക്കെന്തേലും പോയാ പിന്നെ
ആഹ ആഹ ഉണ്ടാവും
ആ പിന്നെ മെഷീൻ ഉള്ളോണ്ട അ ലാൻഡ് ഉണക്കി ഇട്ടാല്
ആഹ് പിന്നെ വേ ഉണങ്ങും
ആ വേ ഉണങ്ങും
ഉം വോട്ടിൽ ആരൊക്കെയല്ലേ
വീട്ടില് ഇമ്മീ ഹസ്ബൻറും ഞാനും നാാലും മക്കളും
ഉം
ഉ വീട് സ്വന്തം വീടാണ് രണ്ട് നാത്തൂമാരുണ്ട് ഒരു മൂത്തച്ചൻ ഉണ്ട്
ആ ശരി
ആ നിനക്കാട ആരക്കാണ്
ഇവിടെന്നെ ഒരു ഇളച്ചണ്ട് ഉമ്മ ഉണ്ട് രണ്ട് നാത്തൂന്മാരുണ്ട് മൂന്ന് മക്കളുണ്ട് വലുത് പ്ലസ് ടു കഴിഞ്ഞു
ആ ആ ഇളച്ഛൻ കല്യാണം കഴിഞ്ഞളോ
ആ ഇളച്ചൻ കല്യാണം കഴിഞ്ഞ്
ഉം
ഓം പണിക്ക് പണിക്കൊനഅവരൊക്കെ വേറെ വീട് എടുത്തു പോയി ആ ഉമ്മ തറവാട്ടില് െ
ഉം
നമ്മള് സ്വന്തം വീട് വാപ്പ ഇല്ല വാപ്പ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ്
അഞ്ച് വർഷായീലേ?
ഉം
പ്രായവായിയൊ വാപ്പാക്ക്
ആ പത്തറുപത് എഴുപത് വയസ്സായാണ്
ആ എത്ര മക്കളാ അനക്ക്?
എനിക്ക് മൂന്നാള് വലുത് പ്ലസ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ എട്ടാം ക്ലാസില് ചെറുത് രണ്ടാം ക്ലാസ്സില് രണ്ട് ആണും ഒരു പെണ്ണും.
ഒക്ക പോയിനേ ഏക്കൂലേ എല്ലാരും
എല്ലാരും പോയി
ഉം എന്ത് ഇതുണ്ടോ മെഷീനോ അങ്ങനെ എന്തെങ്കിലും അടിച്ചോ ഇങ്ങള്
പിന്നെ കൊറച്ചൊക്കട്ച്ചും നാൻ വണ്ടി ഒക്കെ പട് വണ്ടി യൊക്കെ ഓട്ടും
ഏഹ് ലൈസൻസ് ഇടത്ണോ
ഉം കാറിന്റെ ഉണ്ടോ? അതോ
കാറും ബൈക്കുണ്ട് രണ്ടും ട്ടിണ് കാറ് പിന്നെ ഓട്ടിയോ കിട്ടില്ല ബൈക്ക് ക്ക് നമ്മ ഔസ്യത്തിന് ഒക്കെ പോഉം
ആ ആ കാറ് കിട്ടീണ്ടാവൂല
ആ അതന്നെ ഓട്ടാൻ കിട്ടീട്ടില്ല
ആ ആ ബൈക്ക് സ്വന്തായിട്ടുണ്ടോ?
ആ ആ പുതിയെ വാങ്ങി
ഏ പൊറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാഷ്ട്ടാണോ
ആ എക്സ്ട്രാ കെയറ്
പോവലില്ലേ?
ആ പോവലൊക്കെ ഇണ്ട്. എടയ്ക്കൊക്കെ പോവും.
ഏ ഇക്ക വന്നിട്ടെവിടുക്കും പോയിട്ടില്ലേ ടൂറൊന്നും?
എവിടുക്കും പോയീല്ല.
ഉം പോണില്ല്യേ?
ആ പോവണേ
ഏഹ് ലീവൊക്കെ ഇപ്പൊ കഴിയും വേണ്ട്.
ഉം സ്കൂളൊക്കെ ഇല്ലേ പിന്നെ
ആ ക്ലാസ്ല്ലാത്തന്നെക്കെ എ ല്ലെങ്കിലക്കെ പോയാല്ല്ലേ എവിടെ പിന കക്ക് അങ്ങനെ ഇഷ്ടൊന്നുമല്ല പോണതും
ഉം
ഷ്ടല പോറത്തു പോയി കഴിക്കണന്നും നഷ്ടം ആഹ അവിടെ അങ്ങനെ ഇഷ്ടല്ല
ആഹ അ ശരി അവിടക്ക് പോവല്ലേ
ഏ
ക്ക പോവല്ലേ
കൊറവാണ് ഇക്കാക്ക് വലിയ ഇഷ്ടൊന്നുലനി പോണ
ഉം ഉം
പോയില്ല അപ്പ ഫോൺന്നെ ഇപ്പൊന്നരെ വാങ്ങി തോന്നിട്ടോളു കല്യാണം കഴിഞ് കൊറെ വർഷൊക്കെ കഴിഞ്ഞാര ഫോൺ തന്നെ കിട്ടിയത് ഇപ്പ ഈ കാനത്തില്യാണക്ക ഞാൻ ഫോമ ൻ കൊടുക്കുവല്ലോ അ അങ്ങനെല്ലല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് ഒരുപാട് അലക്കിയത് പുറത്തിട്ടണ് ഞാന്